ഓ പറയ്യ് കേൾക്ക്ണ്ട്.
ഉം
ഭയങ്കര തലവേദന
എന്ത്റ്റി
രാത്രി ഇങ്ങനെ ഫോണിമ്മൽ ഇരിക്കാലുണ്ട്
ആ നോക്കി ഓക്ക് വെള്ളം നല്ലോണ്ണം കുടിച്ചട്ടോ വെള്ളം കുറവായാലും വരും ആ ഒരു തലവേദന.
ആ വെള്ളം വെള്ളം കുറവുണ്ട്.
ആ നമ്മള് ഹൈഡ്രേറ്റഡ് അല്ലെങ്കില് അ നല്ല തലവേദന വരും ഇന്ക്ക് പെട്ടന്ന് വരും അങ്ങനെ..
ആ ശരി എനിക്ക് മൈഗ്രൈയിന്റെ പ്രശ്നംണ്ട് പക്ഷെ അതിപ്പം സത്യം പറഞ് പ്രഗ്നന്റ് ആയ സമയത്തന്ന് അന്ന് ഞാൻ എവിടെകെങ്കിലും പോവുമ്പോളോ യൂസ് ചെയ്യലോള്ളൂ അങ്ങനെ ഫോണിൽ ഇപ്പൊ ഇൻകാത് അത് ഭയങ്കരമായിട്ട് നമ്മള് രാത്രിയൊക്കെ ചില സമയത്ത്... നല്ലോണം ഞാൻഓർക്കൊന്നും ഒയിവാക്കില്ലാ ഒരു പതിനൊന്ന് മണി ക്കാ ബോ ഞൻ കെടക്കും പക്ഷെ ന്നാലും എന്താ എന്താ പറയുക ആ സമയം വരെ നമ്മള് ഉറക്കാം ഒഴിവാക്കണോണ്ടായിരിക്കും പിന്നെ നമ്മൾ രാത്രിയൊക്കെ എപ്പോഴും വെള്ളം കുടിക്കണില്ല എന്നിട്ടല്ലേ എപ്പോഴും മൂത്രം ഒയ്ക്കാണ്ടാവുല്ലോ..
ആഹ് അത് നമക്ക് ഈ പ്രഗ്നൻസി ടൈമും കൂടി ആവുമ്പോ പെ.. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുട്ടി വളരുന്ന തിനനുസരിച്ച് ഇത് ഇങ്ങനെ സ്പേയ്സ് കുറഞ്ഞു വരമല്ലേ അവിടെ
ആ അതെ അപ്പൊ.. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഭയങ്കര തലവേദന ഞാന് ഫോണൊഒന്നും എടുത്തിട്ടേ ഇല്ല വർക്കൊന്നും ചെയ്തിട്ടേ ഇല്ല കാര്യങ്ങളൊന്നും ചെയ്തിയില്ല ഭയങ്കര മടുപ്പ് അത് ആഹ് അതെ ഭയങ്കര മടുപ്പിന് ഒന്നാമത് മടുപ്പ് വര ഇങ്ങനെ എല്ലാ കാര്യത്തിനോടും ഒരു മടുപ്പ് വര പ്പൊ
ഇപ്പ എന്താച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളന്നെ ആവുമ്പോ തന്നെ
ആഹ് പ്രശ്നാണ് ആ പിന്നെ ഒന്നാമ പ ഈ കാലാവസ്ഥയും ശരിയല്ല ട്ടോ മൂടി കെട്ടി നിക്ക വെയിലും ഇല്ല മഴേല്ല ന്നാ പിന്നെ ചൂടും ഉണ്ട് ഒരു വിങ്ങലാണല്ലോ
ഹ് ക്ലൈമറ്റ് അഎന്നെ ഇപ്പൊ കാക്കു പറയണെ ആളിപ്പോ ഒരാഴ്ച ക്കുള്ളില് ക്കെത്തുക്കാരം പക്ഷെ പറയണി കേട്ടോ ഡെയ്റ്റ് പറഞ്ഞിട്ടില്ല ഇവിടെ ണ്ൻ്റെടുത്ത് ഇവിടെയാണെൻ്റെടുത്ത് ചാവിന്റെടുത്തുണ്ട്
ആഹ് അയ്ശരി അല്ലാതങ്ങനെ വെ പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ച് അങ്ങനൊന്നും വരൂല
വിളിച്ചില്ലേലും പോലെ
എങ്ങനെ
ഹസ്ബന്റിന്റെനിയനെ
ആഹ് അയ്ശരി ഉം അപ്പൊ പിന്നെ അറിയും
അപ്പൊ എന്തായാലും ഇപ്പൊ ഓനെ ചാവി വാങ്ങി ക്കുല്ലോ ഓൻ ഇവിടുന്ന് ചാവി എടുത്ത് പോണ സമയത്ത് നമുക്കൊരു പ്രതീക്ഷ കൊടുക്കാം
ആ എന്തായാലും ഒന്ന് ഞെട്ടിയാണ്ടി വരുമ്പം ഹും
അല്ലെ വെരൂലാന്ന് പറഞ്ഞി വരാണിച്ച നമുക്കൊരു അതൊരു സർപ്രൈസാണ് ഇത് വരുന്നറിഞ്ഞിട്ട് ന്നോലു ഡേറ്റ് പറയാണ്ട് ഇതാക്കുമ്പോ നമ്മള് ടിക്കറ്റെടു ത്തിലാട്ടോ അതോണ്ടാണ് പറയാത്തെ ചെലപ്പോ തലേ ദ് ആളങ്ങനെ കൊറേ ദിവസം മുന്നൊന്നും ടിക്കറ്റെടുക്കൂല അ പോവുന്നേന് തലേസം ടിക്കറ്റെടുക്കാ അല്ലെങ്കി രണ്ടുസം മുന്നേ ടിക്കറ്റ് എടു ക്ക ആള് കേറി പോരും അത്രന്നെ അത് പോവാനാണെങ്കിലും തന്നെ രണ്ടൂസം മുന്നേ ടിക്കറ്റ് എടുക്ക
ആഹ് ഓ അത്ശരി അങ്ങനെ എന്തായാലും ഇനിയിപ്പോ വന്ന ഒരു മാസം ഏ ലീവുണ്ടാവോ ആഹ് രണ്ടു മാസം പക്ഷെ ആ രണ്ടു മാസം പെട്ടെന്ന് കഴിഞ്ഞു
സത്യം ആഗസ്റ്റ് ലാസ്റ്റ് ആവുമ്പേയ്ക്കും തിരിച്ച് പോകുംവേണം
ഓ അത്ശരി അങ്ങനെ ഉം മോനെന്താന്നിട്ട് ഫുഡൊ
ഉം ഫുഡ് കൊടുത്ത് ആളി ഇപ്പ കളിക്കാണ് ഇവിടെ ഇരുന്നിട്ട് ഇപ്പന്തോ അയില് സി സി ടിവിന്റെ ക്യാമറന്റെ ബോക്സ് കളൊക്കെ ഉണ്ടായിരുന്നു അലമാരില് അതൊക്കെ കൊണ്ടന്നിപ്പോ നെൽത്ത് ക്കിട്ട് അതിന്റെ കാർഡ്ബോർഡിന്റെ പീസൊക്കെ വലിച്ചു കീറി റെഡി ആക്കുന്നുണ്ട് എന്തിനെ-
പണി തരുന്ന് പണി തരുന്നണ്ട്
ക്കാണ് ഞമ്മടെ കാര്യങ്ങള് നടക്കണങ്കിൽ കൊറച്ചൊക്കെ ഞമ്മളും- റിസ്ക്ക് എടുക്കേണ്ടിവരും കുറൊ ച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടച്ചുവാരണ്ടേവരും അതൊക്കേ നടക്കുള്ളു അല്ലെങ്കി ഇപ്പയെന്ത് പാടല്ലോടത്തും- ഇപ്പ അത് വേടിച്ച് വെച്ചാ അങ്ങട് തൊടങ്ങും പാട്ട്
ആഹ്ഹ പാട്ട് പാടി
ആഹ് അപ്പ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ പ്പൊക്ക് നമ്മള് കാണണോടതന്നെ ഇരുന്നങ്ങാണ്ട് ഇങ്ങനെ കളിച്ച്ണണ്ട് അതായിട്ട്-
ക്കല്ലെങ്കിലും ഈ മക്കക്കേ ടോയ്സോ അങ്ങനെ എന്തേലും വാങ്ങി കൊടുത്താൽ അത് അത് ഇങ്ങനെ വാണ്ടി വരൂല്ല വേറെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഉപയോഗിക്കണ സ് സാനം അല്ലെങ്കി ചട്ടീം കലോ അല്ലെങ്കി നമ്മള് എന്തെങ്കിലും ഉം
പുട്ടും കു
തിട്ട് ചെറുതായെന്ന്
എന്താന്ന അതിനോടൊര് ആ അസത്യന്നല്ലെ അത് ഒരു ഷേപ്പില് വ്യത്യാസണ്ട് പിന്നെ ഇട്ടിച്ചമ്പില് ആണെങ്കിലും പ്പൊ കൈലിങ്ങനെ പെറുക്കിടാൻ കൊറേണ്ടല്ലോ അതോണ്ട് അതിനോട് ഭയങ്കരൊര് ഇൻട്രസ്റ്റ് ആവും
ആ ശരിയാ എന്താ പറയാ പിന്നെ എന്നിട്ടെന്താണ് ഉച്ചെക്കക്കൊക്കെ എന്താ ഫുഡ്
ഉച്ചക്ക് എന്തൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ലടീ പിന്നെ ഞാൻ എന്തെയ്തേച്ചാഞ്ഞാല്‌ മോൾക്ക് സോയാബീനാണ്ടാക്കീനത് ഇന്ന്
ആഹ്
മസാലയൊക്കെ ഉണ്ടാക്കി തരാം അത് മതിയാ അപ്പൊ അത്തുണ്ടാക്കിയപ്പ അത് ഇണ്ടായി പിന്നെ മീനന്ന് പത്രല്ലേ എന്താ ങ്ങള് പറയ്ന്ന നത്തോലി വത്തൾ ന്നൊക്കെ പറയ്ണ ചെറിയ മീൻ ആ അതന്നെ കിട്ടി അതാ
ആ അന്ന് വേറെ ആരോ വിളിച്ചപ്പോളും വത്തലാ കിട്ടിയേന്ന് പറഞ്ഞ്
ആ ആആ അപ്പൊ ഞാനത് മോൾക്ക് ഇഷ് ഷ്ട്ട ആ അതെങ്ങനെച്ചയ്ഞ്ഞാല് പൊരിച്ച് കോരിട്ക്കണം നല്ലോണങ്ങനെ മുരു മുരുവനാക്കുവേലോ അപ്പൊ അങ്ങനെ അപ്പൊ അതും അതും ഉണ്ട്
ഓ അത് ശരി ല്ല നമ്മള് ഉച്ചക്കാവുമ്പോ മ്മ ഇൻക് അങ്ങനെ കറി വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന സാധനം വേണം എന്നൊന്നുല്ല നമുക്ക് ഇങ്ങനെ ആ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാ മതി ആ അതെ പക്ഷെ നമ്മളെ ഹസ്ബൻ് ഇപ്പം ഇങ്ങളെ ഹസ് ഹസ് അന്റെ ഹസ്ബൻഡറ് എങ്ങനെയാ ഫുഡൊക്കെ എല്ലോം ഇങ്ങനെ എല്ലോം വേണം
കഴിഞ്ഞാല് ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു കടിയും കറിയും വേണം ഉച്ചക്ക് നല്ലൊരു കറി ഉപ്പേരി പപ്പടം മീൻ പൊരിച്ചത് അങ്ങനെ വേണം രാത്രിക്കാവുമ്പോ വീണ്ടും ചപ്പാത്തി കറി അത് വേറെ വേണം.
കാണൂലന്നാല്
കാണൂല്ല യാതൊരൊഴിവുണ്ടാവൂല പക്ഷെ എന്താറിയോ മോനെ ആള് നോ ക്കാനെങ്കില് ഇൻക് ഇൻക് ഇൻക് കിട്ട് ണേന്റ കുക്കിങ്ങിനോടൊന്നും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് റ്റ ച്ചെയ്യണേനൊന്നും ഒരു മടിയില്ല പടം കണ്ണിന്റേരെ കണ്ടുട
ആ ശരിയാ പിന്നെ കുറ്റം പറയണോ
ഇന്നോട് അതന്നെ പറഞ്ഞെ ഇന്റെ ഫ്ലിപ്കാർട്ടിന്ന് പ്പൊ ഒന്നും ഓർഡറെയ്യാൻ പറ്റുന്നില്ല അതെന്തോ ഇങ്ങനെ ഇവിടുക്ക്
ഉം ആ ആ അത് ചെല സാധനത്തിനൊക്കെണ്ട് ആ പിൻകോഡില് ക്ക് ആ സാധനം വരൂല
അപ്പൊ ഞാൻ ഞാനൊരു സോളൊഗ്ലോന്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട് നല്ല സൺസ്ക്രീൻ എനിക്ക് ഡോക്ടർ പ്രത്യേകത ന്താണ് അതും പിന്നെ സെറ്റ് റ്റഫിന്റെ മോയ്സ്ചറൈസറായിരുന്നു യൂസ് ചെയ്യലധികം അത് രണ്ടും ഫ്ലിപ്കർട്ടിന്ന വാങ്ങിക്കല്.
ആഹ്
ഓ ഞാനത് നോക്കാൻ വാവാങ്ങിക്കാൻ വാണ്ടിയിട്ട് പറ്റ്ണ്ല്ല
ശരി
ഓ കാക്കൂനോടോയ്ച്ച് ഇങ്ങളോ ഇതരെ ഇൻക് പറ്റ്ണില്ലാന്ന് അപ്പൊ ഇന്നോടൊരാൾ അൻക് റിസ്കിട്കാൻ വയ്യാ അതൊന്ന് കൊർച്ചേരം കൊടുത്തു നോക്ക് അപ്പൊ ശരിയാവുംന്ന് ഇങ്ങട്ട് പർഞ്ഞ് ബപ്പവന്റ സ് മോണിറ്റൈസേഷൻ ആയിക്ക്ണ് അപ്പൊ അതിന്റെ പിന്നെ കൊർച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ടേനി അതും ഞാൻ ആളോടാ പറഞ്ഞത് എനക്ക് ഈ ക്കൊന്നും ഇരുന്ന് ചെയ്യാൻ പറ്റൂല ഒക്കെ ഞാൻ ചെയ്തു തരണം എനിക്ക് ഇരിക്കാൻ ആഗ്രഹല്ലാഞ്ഞിട്ടല്ല ഇൻക് നമ്മടെ വർക്കുകള്ണ്ട് അതിന്റെ പുറത്ത് മോനുണ്ട് എല്ലാം നോക്കണ്ടേ എല്ലാം കൂടെ എന്നെ കൊണ്ട് കഴിയൂല അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഞാ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങള് വർക്ക് ചെയ്യല്ണ്ട് പക്ഷെ ഇങ്ങക്ക് അതിന്റെടേൽ തട്ടിത്തടവൊന്നുല്ല നിങ്ങക്ക് വേണ്ട കാര്യങ്ങൾ? ചെയ്യാൻ വേണ്ടുമ്പോ വരാൻ വേണ്ടുമ്പോ പോവാം. പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് എനക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണെങ്കിൽ പോലും മക്കളെ കാര്യം നോക്കണം. വീട്ടത്തെ കാര്യം നോക്കണം. ഒക്കെ ചെയ്യണം. നിങ്ങക്ക് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ ജോലി അത് മാത്രം കോൺസെട്രേറ്റ് ചെയ്ത് പോയാൽ പോരേ? ഫോണ് കട്ടാക്കി പോയിക് ണ്
ഉം. കൊറച്ച് കഴിയുമ്പോ വന്നോളും.
അത് വിളിച്ചു ഇപ്പം
ആ അല്ല നമുക്ക് ദേഷ്യം വരും. നമ്മക്ക് നമ്മള് ഒന്നാമത് നമ്മള് ചില സമയത്തൊക്കെ നമ്മള് ഫ്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കല്ലോ?
നമ്മ ഞാനൊക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്റതായിട്ടുള്ള ഒര് ഇൻക്കൊരു മീ ടൈം പറഞ്ഞിട്ടരു ടൈമേ ഇല്ല. സത്യം പറയാ. ഫുൾ രാവിലെ എണീറ്റ് ഇന്നിപ്പോ ഞാൻ രാവിലെ എണീറ്റ് ചായ ഒക്കെ റെഡി ആ ക്കിട്ട് ഞാൻ നേരെ തിന് മുറ്റത്ത് ഇറങ്ങിട്ടോ പിന്ന കുറച്ചു ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ചൂകൂടി റി പോട്ടയ്യാനൊക്കെ ണ്ടായ് നി അതൊക്കെ പോട്ടിങ്ങും കാര്യ ര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളേ വിളിച്ചുണർ ത്തി ഓൾക്ക് ഓൾക്കുള്ള സ്കൂൾക്ക് പോകുമ്പോത്തില്ല ഫുഡ് ഓൾ ത് ലഞ്ച് ബോക്സും ഇതും ഒക്കെ കറക്റ്റ് ഓളെ പറഞ്ഞയ ഒക്കെ മാറ്റി മുടി കെട്ട കൊടുത്ത് പറഞ്ഞഅയക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ആ ക്കി മസാല പിടിപ്പിച്ച് പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും അ ഒക്കെ കഴിഞ്ഞപ്പേക്കിന് മോൻ പിന്നെ ഓൻ എണീറ്റു ഓനിക്ക് ഫുഡു കൊടുത്ത് പിന്നെ കുളിച്ച് കഴിഞ്ഞ് ഇതായിപിന്നെ ഓൻ പിന്നെന്റെ ഫുഡ് കഴിക്കലും കഴിഞ് ഇതായി ടൈമായി മോൻക് ഫുഡ് കൊടുക്കാനായി കഞ്ഞി കൊടുക്കാനാള്ള ടൈമായ് അതാ വിളിക്ക്ണ് എന്നിട്ട് പിൻ ആ
അപ്പൊ എടുക്കണ്ടേ?
ഉം. കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാ
ഇത്ര സമയൊക്കെ ആവുമ്പോ ചിലപ്പം ഫോൺ എടുക്കാഞ്ഞാലെ ഇനി വയക്ക് പറയൊ
കുഴപ്പമൊന്നുല്ല. ടാസ്‌കിലാണ് ന്ന് പറിം ഞാന്. ഇത് കൊഴപ്പമൊന്നുല്ല.
ഏഹ് ശരി ഉം. ഹ ഹ അങ്ങനെ അല്ല അങ്ങനെ ഉം ഉം
അങ്ങനത്തെ ഒരാളല്ല. ഇപ്പത്തെ ആളുകളെ പോലെ അങ്ങനത്തെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒന്നിനും
ആ നോ പറയ്ണ ആ കാര്യങ്ങളൊന്നുല്ല. പക്ഷേമ്മ ചില സമയത്ത് അങ്ങനെയല്ല ഓരോരുത്തരു ണ്ടല്ലോ ഓരോ ടൈമിന് ഇതിനനുസരിച്ച് അപ്പൊ ഒരു വാശിയൊക്കെ ഉണ്ടാവു വല്ലോ ചെലോൽക്ക് ആഹ്
നംഅങ്ങനെയൊന്നുല്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമൂട്ടൊന്നുല്ല പറിണതല്ലേ?
ആ ശരി അങ്ങനെ പിന്നെന്താന്നട്ട്? പിന്നെ അങ്ങനെയൊക്കെ ഇനിപ്പം ഫുഡ് കഴി ക്കണ്ടേ? ഫുഡ് കഴിക്കാൻ വൈകിയോ ഒന്നെ ഒന്നരക്കായില്ലേ? എങ്ങനെ?
കയ്ഞ്ഞു
കഴിഞ്ഞോ? ഞാൻ ഫുഡ്കഴിച്ചില്ല. എനിക്ക്ഒന്നാമതേ ഞാൻനേരത്തിനും കാലത്തിലും ഫുഡ് കഴിക്ണില്ല ഇപ്പം
ഞാൻ കഴിച്ചു ഗ്യാസ് കേറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടി വരൂല്ല.
ആ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഒന്നും വേണ്ടി വരുല്ല. പക്ഷെ കഴിക്കാൻ ഇങ്ങട്ട് തോന്ന് ണില്ല. ഇപ്പം പണ്ടത്തെ പോലെ അന്നൊക്കെ വാരി വിലിച്ചങ്ങനെ കഴിച്ചീനി ഇപ്പം ങ്ങട് കഴി ഴിക്കാൻ തോന്നണില്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം
ഈ തറവാട്ടിലക്കെ ഇതേ പോലെ മറ്റുള്ളവര് ചോദിക്കുംകഴിക്കുന്നില്ലേ എല്ലാരും കൂടെ കഴിക്കും. എറ്റിക്ക ആനിക്കന്ന നമള് ഒറ്റക്കല്ലേ
ആഹ് അതെ പക്ഷേ എന്നാലും നമുക്ക് കുറെ റെസ്റ്റ് ഒക്കെ എടുക്കാവെ ഒറ്റക്കനെ നല്ലത്ട്ടോ
തിരിച്ചഴിഞ്ഞ അവിടെആവുമ്പോ എനിക്ക് നല്ല റസ്റ്റ്‌ തന്നെയാ കഴിഞ്ഞ പത്ത്ണിയുമ്പഴേക്കും ഞങടെ ഫുള്ള് പണി തീരുമ്പോ ഫോണി തോണ്ടികിടക്കാം ഉ
ഇവിടെ അങ്ങനെ പണിയൊക്കെ കഴിയും അവിടെ ആവുമ്പോളും അങ്ങനെ പണി കഴിയും പക്ഷെ എന്നാലും ഈ പറഞ്ഞപോലെ പക്ഷെ ചെറിയ കുട്ടി ഉണ്ടായിട്ടായിരിക്കും ഒന്നും കൂടെ എനിക്കങ്ങനെ തോനണെ ഉം എന്നായിക്കോട്ടെട്ടോ